ഹലോ
ഹലോ
ഹലോ
ഹലോ കേക്ക്‌ണില്ലേ
ഹലോ കേക്ക്‌ന്നുണ്ടോ
ആഹ് കേക്ക്‌ൺണ്ട് കേക്ക്‌ൺണ്ട് അങ്ങട്ട് കേക്ക്‌ൺണ്ടാ
ആഹ് ചെറുതായിട്ടൊള്ളൂ കൊറച്ച് ഒച്ചയില്
ആഹ്
എപ്പ കൊയപ്പില്ല അല്ല ആഹ് ഇപ്പം കേക്ക്‌ന്നുണ്ട് എന്താ പരിപാടി ഹലോ കേക്ക്‌ന്നില്ലാ
ആഹ് കേക്കൺണ്ട് കേക്കൺണ്ട് പറഞ്ഞോളീ എന്തൊക്കെയുണ്ട് ആഹ് കേക്കൺണ്ടാ അങ്ങട് കേക്കണില്ലേ
ആഹ് ഇണ്ട് എന്താ പരിപാടീന്ന് ഹലോ
ആഹ് പ്രത്യേകിച്ച് പരിപാടിയൊന്നുംല്ല ഞാനിങ്ങനോരൊ ക്ലിനിങ്ങക്കെ കഴിഞ്ഞിങ്ങനിരിക്ക്യാ ആഹ് ക്ലീനിങ്ങ് ചെയ്തോണ്ട്നിക്കാ ഏഹ് ആഹ്
ഫുഡൊക്കായോ
ഹലോ
ഹലോ കേക്ക്‌ന്നില്ലേ ഫുഡൊക്കെ ആയോന്ന്
അവിടെന്തായി പണിക്കെ കഴിഞ്ഞാ
ആഹ് ഇവിടെ പണി ഒന്നടിച്ച് വരാനൊക്കെണ്ട് ബാക്കിയൊക്കെ കയ്ഞ്ഞ്
എങ്ങനേ
അടിച്ച് വാരാനിണ്ട് ബാക്കിയൊക്കെ കഴിഞ്ഞൂ
ആഹ് കുട്ടികളെക്കെ സ്കൂൾക്ക്‌ പറഞ്ഞയച്ചോ
ഇല്ല അവള് സ്കൂളി പോകാനായിട്ടില്ല അങ്ങനവാടി പോന്ന കൊച്ചാ മൂന്നര വയസ്സായിട്ടൊള്ളൂ
ആഹ് അപ്പ്ന്ന് ഏഹ് ഇവിടെ ആഹ് കുട്ടികളൊക്കെ പോയി ചെറിയ കുട്ടികളിവിട്ണ്ട് വലിയോരോക്കെ പോയി
ഏഹ്
പിന്നേ അവിടേ ഓനങ്കൽവാടി പോയോ കുട്ടി
ഇല്ല ഇന്ന് പോയിട്ടില്ല ഇന്ന് ലീവാ ഇന്ന് ഞാൻ എന്റെ വീട്ടിലാണേ അപ്പ പിന്നെ കൊച്ച് വിട്ടീല്ല
ആഹ് അപ്പൊ പോവല്ണ്ടാവൂലല്ലേ
ഇല്ല അപ്പ പോവൂലാ
ആഹ്
എന്താ സ്പെഷ്യല്ണ്ടാക്കിയെ ഇന്ന്
സ്പെഷ്യലായിട്ട് ഒന്നൂല്ല പത്തിരിം പിന്നെ ഇങ്ങനെ ഇന്നലത്തെ പ് കറിയൊക്കെ ചൂടാക്കി അങ്ങനെ
ഉം ഉം
അവിടെന്താ
ഇവിടേം ഇന്നലത്തെ കറിയന്നെ ഇണ്ടായിരുന്നു അ അതിന്ന്ന്ന് ചൂടാക്കി
ആഹ് ഉച്ച
ഇന്നലെ ആഹ് ഉച്ചക്ക് ഇന്നൽത്തെ കറിനെ ഉണ്ട് ഇന്നലെ പന്നി വാങ്ങിയായിരുന്നു.
ആഹ്.
അപ്പതിന്ന്ണ്ട് അപ്പം പിന്നെ അത് മതി ഞങ്ങക്ക് കഴിക്ക്യാൻ.
ഞ്ഞമ്മള് മാത്രവുമ്പൊ കൊഴപ്പല്ലല്ലേ.
ആഹ് നമ്മളയ്ന് മാത്രേ കൊഴപ്പൊന്നുല്ലല്ലോ. ഉം മയ്ണ്ട അവിടക്കെ.
ആഹ് ഇവടെപ്പൊ മയയ്തുകൊണ്ട്ക്ക.
ഏഹ് അതാണ് സൗണ്ട് ഒരു ഇത് മാതിരി കേക്കുന്നല്ലേ.
ആഹ് ക കറക്റ്റ് കേക്കാത്തതുകൊണ്ട.
അ ആഹ് ഇവിടെന്ന് മഴയില്ല ഇന്നില്ല. ഇന്ന് വെയില് തെളി
ഇങ്ങനെ ചെർതായിട്ട് മയക്കെ പെയ്യ്ണ്ട്.
പൊടിച്ചിലാ
ആഹ് ആദ്യൊക്കെ ചെർതയ് ഇപ്പങ്ങനെ കൂടി കൂടി വരുണ്ട്.
ആണോ. ഉം വേറെന്തൊക്കെണ്ട് വിശേഷങ്ങൾ സുഖായിരിക്കുന്നോ.
സുഖന്നെ.
അല്ല ചെറിയ കുട്ടിക്ക് ഫോം കൊടുക്കാറുണ്ടോ.
അങ്ങനെല്ല എപ്പഴേലൊക്കെ.
ഏഹ് എസ് എന്താ വെ എന്ത അങ്ങാനവാടിപ്പോന്ന കൊച്ചാ.
എല്ലാ രണ്ട് വയസ്സായിട്ടുള്ളൂ.
ഏഹ് രണ്ട് വയസ്സായിട്ടൊള്ളോ.
ആഹ് ചെറിയ കൊച്ചാ.
അല്ല അധികം ഫോൺ കൊടുക്കണ്ട അതൊക്കെ ചോ ഇതാക്കിയത്.
ആഹ് എപ്പഴൊന്നും കൊടുക്കയില്ല എ പ്പഴേലൊക്കെ വേണ്ടുന്ന അങ്ങനെ ശീലാക്കിട്ടൊന്നുല്ല.
ഉം ഫുഡൊക്കെ കഴിക്കുമ്പൊ ഫോൺ ചോയ്ക്ക്യോ.
എപ്പഴും ചോയ്ക്കൂല ഇങ്ങനെ നല്ല കുറുംബാട്ട്ണ സമയത്തൊക്കെ ഫോൺ കൊടുക്കും അല്ലെങ്കില്ങ്ങനെ ചെൽ പൊറ്റിക്കിര്ന്ന് കഴിച്ചോളു അല്ലെങ്കി നമ്മള് കൊടുക്കുമ്പങ്ങനെ കഴിച്ചോളു എപ്പഴൊന്നും ഫോൺ നിർബന്ധല്ല.
ഉം ഉം.
അവ്ടെങ്ങനെ.
ഉം ഇവിടെ ഫോണ് വേണം പാട്ട് കേക്കാൻ വേണ്ടിട്ടാ.
ആഹ് ഇവിടെ ചെറിയ കുട്ട്യാള് കാർട്ടൂൺത്തെ വ ത്ത് ആഹ് അതന്നെ ഇവട്ത്തി അവസ്ഥ എന്നിട്ട്ങ്ങനെ പാടി നടക്കും ഫോണില്ല
ആഹ് അതന്നെ ഇത് പാടി നമ്മക്ക് മൻ സില നമ്മളൊന്നു കൂടി സെപ് എ കേട്ടിട്ടേ നമക്ക് മനസിലാക്കൻ പറ്റുള്ളൂ.
ആഹ് ഇന്നതാ പാട്ണതന്ന്.
ആഹ് അവയാണി ബൂടൂത്ത് കണകറ്റിട്ടോ നല്ല ഒച്ചരെ വെക്ക പാട്ടൊക്കെ.
ആഹ് ആഹ്.
അപ്പൊ പിന്നെ ഇതാവ്വല്ലോ.
ഇങ്ങനകെ ഇങ്ങനെ പഠിക്കാനൊക്കെണെങ്കില് ഫോണ് കൊടുക്ക മീൻസ് നമ്മള് ചെറി ചെറി ഇപ്പ തന്നെ എന്തെങ്കിലൊ ക്കെങ്ങൻത്തെ കാർട്ടൂൺസോ ഇംഗ്ലീഷൊക്കെങ്ങനെ ശീലിപ്പിക്കാണെങ്കില് അയ്നു ഫോൺ യൂസ്ചെയ്യൻ കൊയ്പ്പല്ല പക്ഷെ നമ്മളെട്ത്തരു കണ്ട്രോൾ വേണന്ന് മാത്രം.
അത് ശരിയാ പക്ഷെ ഇവള് അങ്ങനെ ടി വി ഒന്നും കാണില്ലേ ടിവിയോട് അങ്ങനെ താല്പര്യം ഇല്ല.
ആ ഇവിടെ പിന്നെ ടി വി ഒന്നും ഇല്ല അപ്പൊ അത് കണ്ടാലും വലിയതൊന്നും ഇല്ല
ഏ
പിന്നെ അവിടെ വീട്ടിൽ പോകുമ്പോ എപ്പോഴേലും ഒക്കെ ഇരുന്ന് കാണാന്നല്ലാതെ
ഉം
ടി വി നോട് വല്ല്യ താല്പര്യം ഒന്നുല്ല്യ
ഉം ഫോണും പ പാട്ടൊക്കെ കേൾക്കാൻ ഇഷ്ടാണോ
പാട്ട് ഇതേപോലെ ചെറിയ കുട്ടിപ്പാട്ടുകളൊക്കെ ഓൻ എന്നും ഇട്ടുകൊടുക്കുന്ന ഒന്ന് രണ്ട് പാട്ടൊക്കെ ഉണ്ട് അത്
വേറെ സെപ്പറേറ്റ് പാട്ടൊന്നും പിടിക്കൊന്നുല്ല
ഏഹ്
വേറെ പാട്ടൊന്നും പിടിക്കില്ല അത് വെക്കുന്ന പാട്ടിനെ മാത്രമേ ഇഷ്ടള്ളോ
ആഹ് പിന്നെ പുതിയ പാട്ട് അങ്ങനെ പിടിപ്പിച്ച് കൊണ്ട് വരണം ഓന്റെ ഇതിലുള്ള ഓന് ഇഷ്ടപെടും അങ്ങനെ കുറച്ചു പാട്ടുകൾ മാത്രം എല്ലാ പാട്ടും ഞമ്മളെ പാട്ടൊന്നൊന്നും ഓൻക്ക് പറ്റൂല
ഏ
ഓന്റെ കുറച്ച് പാട്ടുണ്ട് അത് മാത്ര പറ്റുള്ളൂ
ആണോ ഉം
പിന്നെ ആഹ് കഴിച്ചോണ്ട്ക്കാണ്
ഉം ഉം ഉം പിന്നെ അപ്പൊ മൂത്ത വലിയ വലിയ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരാ
അല്ല നാലാം ക്ലാസിൽ പഠിക്ക്ണ്
ഉം ഉം
അഞ്ചിലാണി ഇപ്പം മൂത്ത
അ ആഹ് ഫുഡൊക്കെ കൊണ്ടോണോ
ഏ ഏ സ്കൂളിൽ നിന്ന് കിട്ടും
ഉം ഉം പനി മഴയൊക്കെല്ലേ ഇപ്പൊ കൊച്ചിനെ പൊറത്തേക്കൊന്നും എറക്കണ്ട പനിയൊക്കെ പിടിക്കുന്ന സീസണല്ലേ
എങ്ങനെ
മഴയൊക്കെ ഉണ്ട് കൊച്ചിനെ പൊറത്തിറക്കണ്ട പനിയൊക്കെ പെട്ടന്ന് പിടിക്കൂന്ന്
ആഹ് മൂത്താക്ക് പനിയേരുന്നു ഇപ്പൊ പോയിട്ടൊള്ളു
ഏ അത് ഓട്ടോമയ്ല് ഒരാൾക്ക് പനി ഇണ്ടെങ്കി ചെറിയ പിള്ളേർക്ക് പെട്ടെന്ന് പിടിക്ക്യും
അഹ് ഇപ്പൊ രണ്ടീസ മൂത്താൾക്ക് ഇപ്പ രണ്ടീസം മുമ്പ് പനിിആയിര്ന്ന്. ഇപ്പങ്ങനെ റെഡി ആയി വെര്നൊള്ളു സ്കൂൾ നൊന്നും പോയില്ലായിരുന്നൊ ഇപ്പൊ ഇന്നിപ്പൊ സ്കൂള് പോയിര്ന്ന് ഒരു മൂന്നാല് ദിവസത്തിന് ശേഷം.
എ ഏ അല്ല അങ്ങനെയല്ല അങ്ങൻ അല്ല. ന്നാലും കോ പിടിക്യും ചെറിയ പിള്ളാരക്കെ ആവുമ്പം നമ്മള് പെട്ടന്ന് എന്തെങ്കിലും ചെറിയസുഖം പെട്ടെന്ന് പിടിക്ക്‌ന്നെ ചെറിയ പിള്ളാർക്കല്ലേ ധികം.
ആ ശെരിയാണ് പിന്നെ പുറത്തൊന്നും കറങ്ങാൻ കയ്യൽ ഇണ്ടാവൂലല്ലേ മഴ ആയൊണ്ട്?
ഹലോ
മഴ ആയോണ്ട് ഇപ്പോ പൊറത്തൊന്നും ഇറങ്ങാൻ കയ്യലിണ്ടാവൂല.
ഇല്ല മഴയാണ്. പുറത്ത് ഇന്ന് ദേ വെയിലായോണ്ട് കൊഴപ്പല്ല. ഇന്ന് ചെറിയൊരു വെയിലിന്റെ കാ അത് കാണുന്നുണ്ട്. പിന്നെനിക്ക് കൊഴപ്പില്ല വെര് ഏഹ് രാവിലെ തൊടങ്ങിയതാ അത് ഇന്നലെ രാത്രി തൊടങ്ങിയതോ?
രാവിലെ തൊട്ങ്ങിയതാണ്.
രാവിലെ തൊടങ്ങിയതാ ഉം അപ്പൊ അലക്കൊക്കെ കഴിഞ്ഞോ?
ഇല്ലാ ഓരോ പണി ഇങ്ങനെ തൊട്ങ്ങ്ണൊള്ളു.
ഉം ഉം ഉം പിന്നെ വേറെന്തൊക്കെണ്ട്?
ഇപ്പ അടിച്ച് വാരലക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കാണ് ഇഞ് അലക്കാനൊക്കെണ്ട്
ആഹ് ആഹ് പിന്നെ എന്റേത് വെച്ചാ അടിച്ചു വരാൻ മാത്രേ ഉള്ളൂ. ബാക്കി ഏകദേശം എല്ലാം പണിയോക്കയിഞ്ഞു ഞാൻ ങ്ങള്
ആ ഇവ്ടെ തൊട്ങ്ങ്ണൊള്ളൂ ഒരാളെ സ്കൂൾ പർഞ്ഞയ്ച്ച്
പിള്ളേരൊള്ളോണ്ട് ഭയങ്കര അവര് തെ തെരക്കക്കെ ആയിരിക്കല്ലോ ല്ലേ പോവാൻ വേണ്ടീട്ട്.
ആഹ് ആഹ്
പിന്നെ പിന്നെ അവ്ടെന്താ ഏ പിന്നെന്താ?
അല്ല. ഏഹ് ചെടിയക്കെ ഇഷ്ട്ടാണോ കുട്യേക്ക്.
ആഹ് ഏയ് അങ്ങനെ ചെടി മക്കൊന്നും താല്പര്യല്ല. ആങ്കുട്യളല്ലേ.
ആങ്കുട്ടിയാണോ?
ആഹ് ചെർത്.
അല്ല മുത്തേനൊന്നും താല്പര്യമില്ല. മൂത്തതൊക്കെ പെൺകുട്ടിയല്ലേ?
ആഹ് മൂത്ത പെൺകുട്ട്യാ ഓൾക്ക് ചെടിയൊന്നും വല്ല്യ താല്പര്യല്ല പക്ഷേ ക്രാഫ്റ്റ് അങ്ങൻത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും
ആഹ് ഇണ്ടാക്കി കളി
ആഹ് ക്രാഫ്റ്റയ്യാന്. അതുപോലെ ഏഹ് ഓരോന്ന് ഇണ്ടാക്കാന് അങ്ങൻത്തൊക്കെ ഇഷ്ട്ടാണ് പേ പേപ്പറ് കൊണ്ടൊക്കെ അങ്ങനത്തെ ഓരോന്ന് ഇങ്ങനെ ചെയ്തോക്കും ഇവടെ
അല്ല സ്വന്തം ഉണ്ടാക്കാത്? മൊബൈൽ നോക്ക്യാണോ ഉണ്ടാക്കാ?
ആഹ് എവിടെങ്കിലും ഒക്കെ കണ്ട് ഇണ്ടാക്കും പിന്നെ പുതിയത് എന്തെങ്കിലും ഉണ്ടാക്കണന്ന് തോന്ന്മ്പൊ ഇങ്ങനെ മൊബൈ ലൊക്കെ നോക്കും വരക്ക അതൊക്കെ ചെയ്യും
ഏ ഏ ഇണ്ടാക്കി വച്ചിട്ടുണ്ടോ വീട്ടിൽ
ആഹ് ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി ഒക്കെ വെക്കും അത് പിന്നെ എവിടെലും കൊണ്ടോയി കളയും
ഏ ഏ ചെറിയ പിള്ളേർക്കൊക്കെ പൂക്കൾ ഭയങ്കര ഇഷ്ടാണല്ലോ
ആഹ് അവൾക്ക് പൂക്കളോട് താൽപര്യംഒന്നുല്ല ഇങ്ങനെ ഓളായിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കും
അ അ ആഹ് ഇവിടെയാണ് പൂവൊക്കെ ഇഷ്ടാണ് അതില് കൂടുതലായിറ്റ് ഇഷ്ടം മുല്ലപ്പൂവാണ് ഉം മുല്ലപൂവാണെ ഈ ചൂടി ഒക്കെ നടക്കുമ്പം ഭയങ്കര രസല്ലേ കാണാന്
ആ ആഹ് അങ്ങനെ ചൂടാനൊക്കെ ഇങ്ങനെ വാശി പിടിക്ക് ഇണ്ടാവുംലേ
ഏ
മുല്ലപ്പൂവ് ചൂടാൻ വാശി പിടിക്കൽ ഇണ്ടാവും ലേ എവിടെങ്കിലും ഒക്കെ പോകുമ്പോളേ
ഇല്ല ഇവിടെ ഉണ്ടെങ്കിൽ മാത്രം മതി ഞങ്ങക്ക് ഞങ്ങൾക്ക് വീട്ടിൽ മുല്ലപ്പൂവ് ഉണ്ട് അപ്പൊ അത് ഉണ്ടെങ്കിൽ മാത്രം ഞങ്ങക്ക് മതി കണ്ടിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കി പിന്നെ ഞങ്ങക്ക് കുഴപ്പൊന്നുല്ല
ഉം നമ്മളത് കോർത്ത് തല കെട്ടിക്കൊടുത്താല് സമാധ അതുവരെ കച്ചറ ആയിരിക്കും
ആഹ് ഇവിടെ കല്യാണത്തിന് മുമ്പ് അങ്ങനത്തെ ഇതുണ്ട് പൊതുക കല്യാണത്തിന് അടുത്ത കല്ല്യാണത്തിലൊക്കെ പോകുമ്പോൾ നി പോക്കാ
ആണോ അവിടെണ്ടോ?
ഇവിടെല്ല്യാ കടെന്ന് പറഞ്ഞല് വാങ്ങിച്ചുടുക്കുന്ന
ഉം ഉം ഉം
പിന്നെ അവിടെ ഉറങ്ങാണോ കൊച്ചോറങ്ങാണോ?
അല്ലല്ല താഇവിടെ കളിക്ക കുളിയോക്കെ കഴിഞ്ഞതെങ്ങനെ ഇവിടെ കളിക്ക
ഏഹ്
ഉ
പ്രത്യേകിച്ച് പണിയില്ലാത്തത് കൊണ്ട് ഓനെ നോക്കിയിരിക്കല കുട്ടീനെ
ഉം പ്രത്യേകിച്ച് പണിയൊന്നുല്ല പണിയൊക്കെ കഞ്ഞിട്ട്പ്പോ അതിന്റെ കൂടെ കളിക്ക
ഫുഡ്ഡൊക്കെ ഉച്ചക്കക്കുളൊക്കായോ
ഓ അതൊക്കയി
ന്നാ ശരി വെക്കാട്ടോ
ഏഹ്
എന്നാ ശരി വെക്കണ്
ആ ആയിക്കോട്ട ശരി പിന്നെ വിളിക്കാം